ഉ പറഞ്ഞോ
ആഹ ചാ വിടിച്ചോ
ചായ കുടിച്ചില്ല കുടിക്കുന്നു
അതെ ഏയ് കുടിച്ചിട്ടില്ല കുടിക്കണം കുട്ടിക്കക്ക് നി തിയയേറ്ററാെ നീട്ടിട്ടാ കുടിക്കുകയുള്ളൂ
ഓ ഓ ഓ ഓ എന്നന്ന ഫുഡൊക്കെ ഉണ്ടാക്കിയാ
ആഹ് ഞാന് പറഞ്ഞില്ലേ വീട്ടിലാണേ അപ്പൊ അമ്മ ഉണ്ടാക്കണ്ട് നമ്മള വീട്ടില എന്താ റസ്റ്റ ഉ മറ്റേ എടാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻല്ലേ അതെങ്ങനെ നല്ല കൊഴ ണോ
ഹോസ്പിറ്റല മ ശേ ഷം നല്ല കോഴസാണ്
ആ അതിപ്പോ നമുക്കി പ്പോ ഈ റിസെപ്ഷനിൽ ഇരിക്കാനും ഒഓ പിൽ അങ്ങനെയൊക്കെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ
അതെ ഹോസ്പിറ്റലിന്റെ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരായിട്ട് ഇനി അവരുടെ മറ്റേ സ്റ്റോർ റൂം അങ്ങനെ ഇങ്ങനെയുള്ള ലൊക്കെ മാറ്റിയാലേ ഉള്ളൂ
ആഹ ആഹ
ഇപ്പ പക്ഷെ ഒരു ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്
ആഹ് ഇഷ്ട പോലെ കു
ആ പക്ഷെ ഇവിടെ ചേട്ടൻ പിന്നെ ഉം ഇവിടെ ജിടെക്കിന്റെ ഏരിയ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു വിദോഷം
ആഹ്
അപ്പൊ പിന്നെ ഇത് അങ്ങനെ അങ്ങനെ കോ കോഴ്സുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞ് കേട്ടി ണ്ട് ഭയങ്കര സ്കോപ്പ് ഉണ്ടായിരുന്നു ഇ ഇപ്പൊ പിന്നെ
അപ്പൊ പിന്നെ എല്ലാവരും അത് അത് അങ്ങനെയാണ് ഇപ്പൊ ബിടെക് ഒക്കെ ആണെങ്കിൽ ഉം പഠിക്കുകയാണെങ്കില് പണ്ട് അങ്ങനൊയിരുന്നു എല്ലാ കുട്ടികള അത് പഠിക്കും അത് പഠിച്ചറങ്ങി കഴിഞ്ഞാൽ എല്ലാർക്കുള്ള ജോലിയും ഉണ്ടാവില്ല അതേപോലെ ആവു രു ഡൗട്ടാണ് നല്ലതാണെ കേൾക്കണ്ടണ്ട് ഇപ്പോഴാച്ച കഴിഞ്ഞ കൊല്ലം മുതൽ പറയാൻ തുടങ്ങിയതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ തുടക്കത്തിലൊക്കെ നല്ലോണം
ആ അത് ഒരു ഇപ്പൊ ഒരു മൂന്ന് വർഷയിട്ട് നല്ല ഇതുണ്ടായിരുന്നു പഠിച്ചറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്
ആ
കോഴ്സ് കഴിഞ്ഞിട്ട് നിക്കുന്നതെ
ആ ഞങ്ങൾ ഞാൻ പി ഇൻ്റെ കാലത്തൊക്കെ നേഴ്സിങ് അതുപോലെ ടീച്ചർവുക അങ്ങനത്തെ ഓരോ ഇതൊക്കെയ ആർന്ന്
അല്ലെങ്കിൽ നമ്മള് പഠിച്ചറങ്ങിട്ട് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കെയർ ഓഫില് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കേറണം
ആ
പഠിച്ചിറങ്ങിയിട്ട് ഗ്യാപ്പിട്ട് നിക്കാതെ എവിടെയെങ്കിലും കയറുന്നത് തന്നെ രിക്കും നല്ലത്
അതനെ
ഉം അപ്പ ഇത്തിരി നല്ല സ്പെഷ്യാലിറ്റി ടൈപ്പ് ഏതെങ്കിലു ഹോസ്പിറ്റലിൽ ട്ടില്ലേ ആരെങ്കിലും മ് സംസാരിച്ചിട്ട് കേറണം
അതെല്ലെ റെക്കമെന്റ് ചെയ്തിട്ടോ
കമെന്റേഷനോ അല്ലാ നം എങ്ങനെങ്കിലും നമ്മള് കേറി കേറണം അപ്പ തന്നെ ഉടനെ കേറണം അന്ന് നല്ല ഹോസ്പിറ്റലിൽ നോക്കി തന്നെ കേറുകം വേണം അപ്പോഴേ നമുക്കൊരു ഒരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളു അല്ലാതെ നമ്മള് പഠിച്ചറങ്ങി നിന്ന് മാസങ്ങള് നിന്ന് നിന്ന്
ആ അല്ലേത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചഴിഞ്ഞാൽ നമുക്ക് പി എസ് സി എഴുതാൻ പറ്റുവോ ഹോസ്പിറ്റല് കാരണം വെ ച്ചങ്കില് അല്ലാണ്ടല്ലേ പി എസ് സിക്ക് ആ നമക്കിപ്പോ ഹോസ്പിറ്റല് ഗവൺമെൻ്റ്ലേ ഇട്ട് കേറാൻ വേണ്ടിട്ട്
അങ്ങനെ പറ്റത്തില്ലല്ലോ
ഇല്ല്യാല്ലേ ആ ഹോസ്പിറ്റല്ക്കേറങ്ങി വേറെ പി എസ് സി ഇണ്ടോ
ഗവൺമെന്റ് നേഴ്സിങ്ങിന് വേറെ വ് ആ അങ്ങനന്തോ ഒണ്ട് ആഹ് അതെ അവിടെ സ്എങ്കി മെഡിക്കൽ ഫീൽഡില് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളാ കോഴ്സ് ചെയ്തേന്റെ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂണ്ടല്ലോ ന്ന് വെച്ചാൽ അത് ചെറിയ ഷോർട്ട് കോഴ്സ് അല്ല മറ്റ ഡിഗ്രി ബേസ് എന്തെങ്കിലും ഒക്ക ഉണ്ടെങ്കിലല്ലേ കേറാൻ പറ്റുവോ ഉം ഷോർട്ട് കോഴ്സിലങ്ങനെ വേക്കൻസി പി എസ് സി കേറാൻ പാടാ
അതെ ആഹ് എനിക്ക് പണ്ട് താല്പര്യം എനിക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പം നേഴ്സിങ്ങിന് പോണംന്ന പിന്നെ വീട്ടിലെല്ലാരും പറഞ്ഞു നേഴ്സ് ചിന്നൊന്നും പോണ്ട അന്ന് പറഞ്ഞടന്ന് ഇങ്ങനെട്ടോ കല്യാണൊക്കെ കഴിക്കുമ്പോ ഹസ്ബൻഡ് ചെലപ്പോ അത് പറ്റില്ല കാരണം നൈറ്റും കാര്യങ്ങളൊക്ക ഉണ്ടാവാ മോനേ വച്ച് ക്യൂ ഇതായിട്ടക്കെ കണ്ടണ്ടാർന്നത്
ഓഹ് പക്ഷെ അന്ന് പോയി പഠിച്ചിരുന്നെങ്കി ഇപ്പോ ആഹ് പോയില്ലാരുന്നെങ്കിൽ ഇപ്പൺ ഏതങ്കിലും ഹോസ്പ്പിറ്റലിൽ സ്റ്റാഫ്‌ നേഴ്സായിട്ട് സ്റ്റാർട്ടെങ്കിലും ചെയ്യാരുന്ന് ദ വ് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ ഇനിപ്പം പഠി അടിച്ചിട്ട് കേറുന്നുന്ന് പറയുന്നത് ഭയങ്കര നാണ
അല്ല എന്നിട്ട് പിന്നെ ആഹ് പോവാൻ സമ്മയിച്ചില്ലല്ലോ അപ്പ പിന്നെ എന്റെ ആ ആഗ്രഹം ഞാൻ അവിടന്നണ്ട് വിട്ടു എന്നിട്ട് പിന്നെ ഞാനെടുത്തത് പ്ലസ് റ്റൂല് ആഹ് കോമേഴ്‌സാരുന്നെടുത്തിണ്ടാരുന്നേ ആഹ് അപ്പ പിന്നെഞ് ഡി ഡിഗ്രിരി ബി കോ കോമ് എടുത്തു അങ്ങനെ പിന്നെ അതിന്റെതായ രീതിൽ ഇങ്ങനെ
അപ്പൊ അക്കൗണ്ടൻസി അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൂടായിരുന്നോ അതിന് നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ ഇപ്പഴ്
അത്ര സാലറില്ലേ ആ പെറത്ത് നല്ലണ്ട് പക്ഷെ പു ഒറ്റക്ക് പോകാനും സമ്മച്ചാർരുന്നില്ല
ഓ അത് റ്റാലി വല്ലും പഠിച്ചിട്ട് എവിടെങ്കിലും ഇൻസ്റ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കാൻ കേറിക്കു കുടെ
അങ്ങനെല്ലെ പക്ഷെ ഞങ്ങള് ഇപ്പോ ഏർ സാധാരണ ഈ ഇൻസ്റ്റ്യൂട്ടിലൊക്കെ ഇങ്ങനെ ക്ലാസ് ഒ കൊടുക്കുമ്പോഴൊക്കെ അന്നും സാലറി കുറവാണ്ടായിരന്നതേ ആ നാട്ടിലൊക്കെ ഇവിടെ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട ഉണ്ട് അവിടെ അയ്യായിരം രൂപ ആറായിരം രൂപൊക്കെയാണ് ഒരു മാസം കിട്ടിയറത്
അത് അത് അത് ഇങ്ങനെ ചെയ്തൂടെ ഒരു ക്ലാസ്സിന് ഇത്ര രൂപ രീതിയിൽ പറഞ്ഞ വെച്ചുൂടെ മാസം ഇത്ര രൂപ മേടിക്കാതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ഇത്ര രൂപ എന്ന രീതിയിൽ പറഞ്ഞ വെക്കണം അതിന്റെ അല്ല ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നടക്ക ക്കുന്നത് പേസണലാട്ടെടുക്കുമ്പോ ആ പേഴ്സണല അത് അതാണ് മാർക്കറ്റിങ് നമ്മള് അവർക്കാണ് ആവശ്യം എന്ന് നമ്മ
ഉം പക്ഷെ ഇവിടെ ഒക്കെ പറയുംം ഇഷ്ടം പോലെ ടീ ച്ചേസൊക്ക ഒക്കെ വരും അപ്പൊ നമ്മളുടെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞാല് അത്ര ഡിമാൻഡ്
ഇവിടൊക്കെ നമ്മള് സ്വന്തയിട്ട് ചെയ്യുമ്പോ നമ്മൾ എത്രത്തോളം കുറച്ച് ഇതാക്കുന്നു അത്രത്തോളം ആൾക്കാര് വരുവാണ് ചെയ്യുന്നത് പക്ഷെ നമ്മള് ഇൻറ്റ്യൂട്ട് അവിടെ എവിടെങ്കിലും പോയി പഠികുമ്പോ അത്ര ക്വാളിഫിക്കേഷൻ അത്ര ഇതൊള്ളവർ ക് ആ ഡിമാൻഡ് ആണ് ന ന പറയുന്നതാണ് നമ്മള് അവര് ത ഒന്നിങ്ങി തെരക്കൊണ്ടിരിക്കരുോ ഒ അക്കൺസിറ്റാലി ഇതെല്ലാം കൂടി ഒരു പാക്കേജ് പോലെ വരുന്ന ടീച്ചർമാരെയാണ് കൂടുതൽ ഇവരെല്ലാം നോക്കുന്നത് ഒരാളെ എടുത്തിട്ട് ത അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ അവര് മാനേജ് ചെയ്തോളൂ എന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ അവർക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് പറയാണ് ക്ലാസ്സിന് ഇത്ര രൂപയാണ് എന്റെ ഇത് ഡെയ്യിലി അങ്ങനെ പറഞ്ഞ് കേറണോ അങ്ങനാണെങ്കി നല്ല ഇണ്ട്
അതെലെ അന്ന അന്നങ്ങനെ ഒന്നും അറിയല്ണ്ടായില്ലേ അവരെത്ര സെലറി തര്ന്നെച്ചാ ഹേ നമുക്ക് പറയാൻ പറ്റൊള്ളു അങ്ങൻത്തെ ഒരു മൈന്റ്ക്കെയാ
അല്ല നമ്ക്ക് നല്ല കോളിഫ് ഇത് നമ്ക്ക് നല്ലിതുണ്ടെങ്കി നമ്ക്ക് പറ്റ ത്തില്ലാ ഇതില് ഭയങ്കര കൊറവാണ് ഇത്രണ്ടെങ്കി നിക്കില്ല
ട്ട് ചെയ്യ്ണ്ട് പർൻലേ അതിലങ്ങനേണ് ഇപ്പ നമ് ക്ക് അവര്ടെ ഇൻസ്റ്റൂട്ടില് വേണെങ്കി വർക്കെയ്യാ അത് കൂടാണ്ട് അതിലെന്നെപ്പം മൂവായിരം രൂപേണ് ഇൻന്റിവിജുൽ ട്യൂഷ്നൊക്കെ വര്ണത് തിന് ആയിരം രൂപാ ഇൻസ്റ്റ്യൂട്ടിനും രണ്ടായിരം രൂപെ നമുക്ക് ഒര് മാസം കി ട്ടാ പക്ഷെ നമ്മള് സപ്പ്റേറ്റായ്ട്ട് ഇട്ക്കാണങ്ക ആ മൂവായിം രൂപ നമുക്ക് കിട്ട്വേ ഒരു മാസം ഇട്ക്ക്മ്പഴേ അത് ഒരു കൂട്ടിക്ക് ഒരു മണിക്കൂറ്ട്ത്താമതി പ്പം ബേസ് ക്ലാസാണെങ്കില് ബേസ് ക്ലാസാെക്കെ നമുക്ക് സിമ്പ്ളല്ലെ ഇട്ക്കാന് അഅങ്ങനെ ഇട്ക്കാ അതാണ് കൊറച്ചൂടിം നല്ലത് തോന്ന്ണ് അപ്പൊത് ഇപ്പതാ അങ്ങനെ ച് ചെയ്യ്ൺണ്ട് ക്ഷെ അന്നൊന്നും അങ്ങനെ അറയണ്ടായില്ലല്ലോ അപ്പ ത് കൊറച്ച്കൂടെ നല്ലതാണ് അങ്ങനെ ചെയ്യ്മ്പോ
നമ്മള് ഇപ് ഏയ് ഇങ്ങനൊക്കൊള്ള കാര്യങ്ങൾലൊരി ലും നമ്മള് ചെല്ന്ന് ക്ക്ന്ന അവരെ ഇത് കേക്കര്ത് നമ്മള് നമ്മടെ ഡിമാൻഡും കൂടി പറയണം
ആഹ് അതെല്ലേ ഞാ പ്പള്ളാ തറിണട്ടോ ഇൻക്കങ്ങന റിയണ്ടായില്ല്യ ങ്ങനെ പറയാം പറ്റൂന്ന് അവരെത്ര പറ്യെണെ നമ്മളിങ്ങനെ അങ്ങട് ചോയ്ക്ക ഞാ പ്പോ ഇന്റർവ്യൂനൊക്കെ പോയോട്ത്തൊക്കെ ങ്ങനെ ചോയ്ച്ച്ണത് ക്ക വരിങ്ങനെ ലാസ്റ്റ് ങ്ങനെ ചോയ്ക്ക്ങ്ങ് ന്ന്ട്ട് ഞാ അങ്ങ്ട് ജോലികേറി സാലറി എത്രന്ന് ചെയ്ക്കുമ്പ വര് ഒര് ഫിക്സഡ് സാലറി ഇങ്ങട് പ
അത് ഏഹ് ഇങ്ങനെയുള്ള ഇൻസ്റ്റുട്ടുകളില് പഠിപ്പിക്കാൻ ഇങ്ങിനിങ്ങിനൊള്ള കാര്യങ്ങളില് നമക്ക ങ്ങോട്ട് പറയാം ന്ന്ച്ച് ത് നമ്മട റിവാണ് കൊടുക്കുന്നത്. അതിന്റെ ത് നമ്മളാണ് പ വേണ്ടത് അവര്ടെത് അവര് അവർക്കാണല്ലോ അപ്പൊ ആവശ്യം ആ പഠിപ്പിക്കുന്ന കാര്യം മറ്റുള്ള ജോലികൾക്ക് ഹ് അത്പ്പം അവടെ നിക്ക്ന്ന സ്റ്റാ എല്ലാർക്കും ഒരേപോല്ത്തെ ഇതെന്നെയായിരിക്കും. പക്ഷെ ഈ കി ഫീൽഡൊന്നും പറയുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനുള്ള കോഴ്സുകൾ ഇങ്ങനുള്ള കാര്യങ്ങളക്കാകുമ്പോ നമ്മക്കല്ലേ അറിയത്തോള്ളൂ എത് എത്രത്തോളം അത് ടഫ്ഫാണ് അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് അതെന്താണ് അതിന്റെ ഇത് ഇന്ന് നമുക്ക് നമ്മളേംകൂടി പറയണം അപ്പൊ നമ്മള പ്പ അവര് പറയുന്നതിൽ നമുക്ക് പറ്റത്തില്ല ഇത്രയാണെങ്കിൽ ഓക്കെയ ആണ് എന്ന് പറഞ്ഞാ ചെലപ്പോ അവര് അപ്പ തന്നെ ആഹ് പറ്റ് ഓഹ് നോക്കാവ്ന്ന രീതിലെക്ക പറഞ്ഞാ പോലും ചെലപ്പോ ഡിസ്കസ് ചെയ്തിട്ട് പറയാം ഓക്കെ എന്നെങ്കി ഇതില് കേറി അവരൊരിക്കലും വല്യൊരു എമൗണ്ട് ആദ്യം പറയില്ല. എത്രത്തോളം കൊറച്ച് ഇതാക്കാൻ പറ്റുന്നു അത് അതല്ലേ അവർക്ക് നല്ലത്.
അങ്ങനെ
ഇവിടെ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ കേ കേട്ടിട്ടുണ്ട് ഇന്നതുപോലെ കോഴ് ഇന്ന കോഴ്സിന് ആള് ഇതില്ല ഡിഫ ഇല് ല്ല എം എസ് ഇന്ന ഇതിനില്ല റ്റാലി യ്ക്കൊരു സ്റ്റാഫ് എറങ്ങി ഏതെങ്കിലും ആളെ നോക്കണം ഏഹ് ഒരു ക്ലാസ്സിന് ഇത്ര കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ആള് വരുന്നില്ല സോഫ്റ്റ് വെയറിന് ആള് വരുന്നില്ല ഇല്ലാ അപ്പം പൊ പിന്നെ എഡ്യൂക്കേഷൻ ഫീൽഡില് ഇതിലായതുകൊണ്ട് ഇങ്ങനിങ്ങനെ കൊറെ കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട് ആഹ് പൻ ജാവ പഠിപ്പിക്കാൻ ഒരു ക്ലാസിന് അവന ഇത്ര അഞ്ഞൂറ്യാണ് അല്ലെങ്കി രണ്ട് സ്റ്റുഡന്റ് ഉണ്ട് പകുതി ഫീ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട്
ജാവക്കെ പഠിക്കാൻ നല്ല പൈസല്ലേ
ജാ ആ ജാവ ഇപ്പൊ കൊർച്ച് ഔഡേറ്റ് ആയി കേട്ടോ
അതെ ആഹ് ഞാന് ഡിഗ്രി കിഞ്ഞ ഇറങ്ങിയപ്പ ഞങ്ങള സീനേഴ്സ് ഒക്ക കൊറെ പേര് ജാവ പടിക്കാൻ പോയിണ്ടാർന്നെ
ഇപ്പം പൈത്തൺ ആണ് കൊർച്ച് പൈത്തൺ ആണ് പൈ െ ഇപ്പൊ എല്ലാ ഇതിലും റൺ ചെയ്യിക്കാൻ പറ്റുമല്ലോ ജാഅത് നമുക്ക് അതൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് ജാവ ഇതുപോലെ തന്നെ ജാവ- ഇതുപോലെ തന്നെയാണ് സോഫ്റ്റ്‌വെയർ തന്നെയാണ് പക്ഷേ ആദ്യം നമ്മൾ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ സമയത്ത് എല്ലാത്തിലും ജാവയായി രുന്നു-
ആഹ് അ പൈത്രാണ് ഇപ്പഞ അടുത്തൊരു കുട്ടിഇങനെ പറഞ്ഞ കേട്ടെ പൈ കഴിഞ്ഞ് ഇറങ്ങി വർക്ക് നോക്കാണ്ന്ന് പറഞ്ഞ് കിട്ടി
പൈത്തൺഎല്ലാ പ്ലാറ്റ്ഫോമിലും റൺ ചെയ്യും- പിക്കൻ പറ്റ്
അതെല്ലേ
ആഹ്പക്ഷെ ജാവ ഇപ്പൊ കൊറച്ചൊന്ന് ഔപ്ഡേറ്റ് ആയി വരുവാ ജാവ പോരാ പൈത്തൺ ഡേറ്റാസ്ട്രക്ചർ ഇതൊക്കെയാണ് ഇപ്പോ കൊറച്ചൊന്ന്-
അതെ അതൊക്കെ ഓഫീസ് വർക്കിനൊക്കെ പറ്റില്ലേ
ഓ വിസ്വർ കാണതൊക്കെ- ഓഫീസ് വർക്കിനൊക്കെ പറ്റു അതാ ഞാൻ പറഞ്ഞ അൗ ആ അക്കൗണ്ടൻസി റ്റാലി ഇങ്ങനെയുള്ള കോഴ്സുകൾ കുറ ച്ച്ഒന്ന്എടുത്ത് പഠിച്ച കഴിഞ്ഞാൽ നമ്മളൊരു പാക്കേജ് പോലെയല്ലേ ഇപ്പ ആരെങ്കിലും ഒരു ഇൻറ്റ്യൂട്ടി നമ്മെ വിളിച്ചനമക്കീ ഇത്രയും കാര്യങ്ങളറിയാം-
പി ഡി സി ഒക്കെ പഠിച്ചിട്ടാണ് അലുണ്ടരുന്നട്ടോ ഇടാലി അത് അങ്ങനെ ചെയ്ത് ഞൻ അക്കൗണ്ടന്റ ആയി് വർക്ക്്ട്ടണ്ടായിന്ന പിന്ന കൊറോണ ടൈം ഒക്കെ അവാനം പിന്നെ പോവാൻ പറ്റിില്ലേ
ഓ ഇറങ്ങിയപ്പോ അവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചു എക്സ്പീരിയൻസ്
ഏഹ ഇല്ല അവിടെ ആറു മാസം പോയിട്ടുള്ളേ ആറു മാസം പോയില്ല
ആണോ ഒരു ഒരു മാസം കൂടി നിന്നണ്ടെങ്കി സർട്ടിഫിക്കറ്റ് മേടിക്കായിരുന്നു
നെയ വിളിക്കട്ര ഡാ
ആഹ ശരി